ഹലോ എടാ സു കേക്കുന്നുണ്ടടോ എവിടെയാ
സുഖായിരിക്ണു അവിടെ സുഖണോ
ആ സുഖായിട്ടിരിക്കുന്നു കഴിച്ചോ
കഴിച്ചില്ല ഇന്ന് മഴയൊക്കെ ഉണ്ടോ
ഉം നല്ല കോളുണ്ട്
ആഹ ഇവിടെ നല്ല വെയില ആഹ
നല്ല മഴയായിരുന്നു
ഇവിടെല്ല ഇന്നലെ ഇന്നൊന്നും മഴ പെയ്തിട്ടില്ല ഞായറാഴ്ച രാവിലെ ഇച്ചിരി നേരം ഒന്ന പെയ്തു പിന്നെ മഴ പെയ്തിട്ടില്ല
ആഹ ഇവിടെ ഇന്നലെ മൊത്തം നല്ല മഴയായിരുന്നു പുറത്തും ഇറങ്ങാൻ പറ്റാത്ത രീതിൽ മഴയായിരുന്നു പക്ഷെ ഇന്ന് ഇത്തിരി മങ്ങി കിടക്കും അപ്പ മഴയായിട്ടുംല്ല വെയിലായിട്ടുംല്ല
ഇവിടെന്നും നല്ല പെയില തുണിയ ഉണങ്ങാൻ പറ്റിയ ഇന്നലേ നല്ലതായിരുന്നു ഇന്നും നല്ലതാ ഉം
എന്താ ഫുഡ് കഴിക്കാഞ്ഞത്
ഞാന് രാവിലെ മോൻ സ്കൂളിൽ പോകുന്നുണ്ടേ അവനും ഉണ്ടാക്കി റെഡി ആക്കിപ്പോ എട്ടക്കാലയപ്പോത്തേക്കും വണ്ടി വന്നു വിട്ടു അങ്ങനെ ഇരിക്കാണ് കൊറച്ച് കഴിയുമ്പോ
എന്താ ഉണ്ടാക്കിയാ ഫുഡ് എന്താ ഇന്ന് ഹലോ ഹലോ ഹലോ
കേക്കുന്നില്ലേ
ആ ഇപ്പൊ കേക്കാടാ
റേയ്ജ് പോയോ
ആറ ദുഷോ
ആഹ് കല് ആ ആഹ് കല്യാണം കഴിഞ്ഞ ആളാ മക്കളൊക്കെ ഉണ്ടോ
കഴിഞ്ഞാരുന്നു
മക്കളുണ്ടോ ആ ആഹ് എനിക്ക് ഒരാള് അവൻ സ്കൂളിൽ പോയി
ആണോ എത്രയില പടിക്കുന്നു
മൂന്നാം ക്ലാസില്
ഓ
ഉം അവിടെ അടുത്ത സ്കൂളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ അടുത്ത സ്കൂളുണ്ട് ഇഷ്ടം പോലെ സ്കൂൾ
ആഹ് ആഹ്
ആഹ് രാവിലെ പോണോ കൊച്ചിന്
ആ എട്ടേകാൽ ആകുമ്പഴത്തേും പോണം കുറച്ച് ദൂരം എട്ട് കിലോമീറ്റർ പോകണം
സ്കൂൾ ബസ് ഒണ്ടോ
സ്കൂളിൽ നിന്ന് ബസുണ്ട് ഇവർക്ക് ജീപ്പാ വരുന്നേ ഈ സൈഡിൽന്ന് കുറച്ച് കുട്ടികളെ ഉള്ളു
ഓ ഓ ഓ
ആ രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കിയ
ഇവിടെ അപ്പം
ആഹ്
അവിടെയോ
ഞാൻ ചോറ് ഉണ്ടാക്കി അവന് കൊണ്ടോട്ടോണ്ടേ
ഓ അപ്പൊ സെപ്പറേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ലേ
ഇടക്ക് ഉണ്ടാക്കും ഇന്ന് ഉണ്ടാക്കില്ല ഇന്ന് ചേട്ടായി ഇങ്ങനെ ഇടക്കക്ക് തുരിച്ചടിക്കാൻ പോുന്നുണ്ടേ
ആഹ്
അപ്പൊ അവർക്കും ഭക്ഷണം കൊണ്ടുപോണം അപ്പൊ അവർക്കും ചോറും കറിയൊക്കും രണ്ട് മൂന്നും കറിയൊക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് സമയം കിട്ടിയില്ല
ഓ ഓ ഓ ഓ ഉം രാവിലെ ചോ
കറി ആഹ് ആ മോരുകറിം മീൻ വറത്തതും കൂർക്കെയൊക്കെ ഇണ്ടാക്കിയപ്പോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ന് അങ്ങനെ പഴപ്പൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടീല്ല. ഇന്നലെ ഞാൻ കപ്പ വേവിച്ചിരുന്നു വൈന്നേരം, അത്ണ്ടാരുന്നു ഇച്ചിരേ.
ഓ, ഓ, ഓ എനി കൊറച്ച് കയ്ഞ്ട്ട് അത്ട്ത്ത് ക
കഴിക്കണം. അത് ഫ്രിഡജ് വെച്ചേക്കാ.
ഓ, ഓ, ഓ. ഇന്നിനിപ്പോ വീട്ടീ തന്നെ. ലെ
വീട്ട് തന്നെ ഉം വീട്ടില് ഒറ്റക്കാ അങ്ങനെ അമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഇല്ല ഉമ്മ ഇല്ല ഉം ചേന്റമ്മ ഉണ്ടായിരുന്നു
ഉം
ഞങ്ങടെ കല്യാണം കഴിഞ്ഞ് രണ്ട് ആറു മാസം കഴിഞ് ആറേയുമാസം കയ്ഞ്ഞപ്പോങ് മരിച്ചു
ആഹ ആഹ എന്റെ ചേട്ടായടെ പപ്പയും മരിച്ചിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ ഏപ്രില
ഓ നിങ്ങളുടെ കൂടെ ആയിരുന്നോ
അല്ലാ പപ്പാ അന്ന് ദുഃഖ വെൾ ദുഃഖ ശനിയാഴ്ച അങ്ങനെ അങ്ങനെ വയ്യാതെ ഒന്നും ഒരിക്കല അത് നടക്കാൻ പോയതായിരുന്നു പെട്ടന്ന് ഇങ്ങനെ എന്തോ ആയിയി പെട്ടെന്ന് അവിടെ തന്നെ അയ്യാതായി ആശുപത്രി കൊണ്ടുവന്നോക്ക് മരിച്ചു
അയ്യോ ഉം
എന്റെ മോനന്നവിടെ പോയിരുന്നു അപ്പൊ അവന്ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത്‌ കഴിഞ്ഞിട്ട് മുഠായി വേട്ച്ചൊണ്ട് വരാന്ന് പർഞ് പോയതാ ശരി പാപ്പാ വന്നില്ല
ഇവിടാ ഞങ്ങള് എന്റെ കൈയ്യൊന്ന് ഒടിഞ്ഞിരിപ്പുണ്ടായ്ര്ന്ന് ആ ടൈമില്
ആഹ
മറ്റേ പ്ലാസ്റ്ററിട്ട് ഫിസിയോ തുടങ്ങി രണ്ട് ദിവസം ഫിക്സയോ ചെയതു മൂന്നിന്റി അന്ന് വെളുനെ പോണം ഫിസ്- ഫീസിയോ വേണം ചേട്ടന് ജോലി- പോവാന് അപ്പ എങ്ങനെ നമ്മ രാവിലെ പോണംന്ന് പറഞ്ഞിട്ട് നമ്മള് റൂമിൽങ്ങനെ കേറി വന്ന് കിടന്ന് ഒറങ്ങി വെളുപ്പിനെ താഴോട്റങ്ങി ചെന്നിട്ട് സാധാർണ ഞങ്ങടെ വീട്ടില് ഒരു മൊട്ടു സൂചി താഴെ വീണ അ പ്പ അമ്മ വ്ടെ പ്രത്യക്ഷപ്പെടും
ആഹ് ആഹ്
അപ്പൊ കൊറെേ നേരായിട്ടും ആഹ് എത്ര രണ്ടു മാസ്ന് ശേഷം അന്നാ ഞാൻ അടുക്കളയിലോട്ട് പോന്ന കൈ പ്ലാസ്റ്റർ കേടന്നി ന്നില്ലേ ചെന്ന് ചെയ്തിട്ടും അനക്കം കേട്ടിട്ടും വരാഞ്ഞിട്ട് ശ്രദ്ധിച്ചപ്പഴാ
ആഹ് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ
ഇല്ലടാ അമ്മയ്ക്ക് ഉം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പിന്നെ ഷുഗർ പ്രഷർ അങ്ങനൊള്ള വെ ക്കോസ് ആഹ് അറ്റക്ക് ആയി ആയിരിക്കും ആഹ് ഉം മറ്റേ ഇത് ആ നാല് മണിയൊക്കെ ആയപ്പോ മരിച്ചു എന്നാ പറഞ്ഞത്
ആഹ് ആഹ് ആഹ് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു
ഇല്ല പോസ്റ്റ്മാർട്ടം ചെയ്തില്ല അമ്മയ്ക്ക് ഓൾറെഡി വയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ആയത് കൊണ്ടി
ആഹ് ആഹ്
പ്രായള്ള വയ്യാതിരി ക്കുന്നമ്മയായൊണ്ട് പിന്നെ ഇത് ഇച്ചിരി ഉം ഇതായിട്ടുള്ള ഗ്രാമ ഒരു പഞ്ചായത്തല്ലേ അപ്പൊ പി ന്ന് ഹെൽ ത്തീന്നൊക്കെ ആൾക്കാര് വന്ന് കണ്ടിട്ട് പറഞ്ഞു വേണ്ട അറിയാം അമ്മ ഇവിടുത്തെ ഹോസ് പ്പില് പോവുക്കെ ചെയ്യുന്നതാ ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടൊന്നെക്കറിയാം ഇത്ര ആഹ് അട് ത് ഡോക്ടർ വന്നു വീട്ടില്
ആഹ് ആഹ്
ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുണ്ട് ഗവമെന്റ് ഹോസ്
ഞങ്ങള് ഇച്ചിരി ഉള്ളിലുള്ള എരിയാ ഞങ്ങക്കൊക്കെ ഇങ്ങനെ ഫോണെ ഇച്ചിരി പോണം ഹോസ്പിറ്റലിലൊക്കെ
ആണോ ഇവിടെ ഏ അത്യാവശ്യം എല്ലാം ഉണ്ട് പള്ളി, അമ്പലം
ആപള്ളി അമ്പലം എല്ലാം ഉണ്ട് പക്ഷെ സ്കൂൾ അങ്ങനെ അടുത്തില്ല എൽ പി സ്കൂൾ വരെ ഇവടെ ഗവൺമെന്റിന്റെ ഉണ്ട് നാലാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് പോണം
ഇവിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു കൂടി പോയ ഒരു ഇരുപത് മിനിറ്റ് മിക്ക പിള്ളേരും നടന്നു തന്നെ പോകുന്നത്
ഇവിടെ ഞങ്ങക്ക് ഒരു ബസ്സേ ഒള്ളു അത് പ നാല് ടൈം ആയിട്ട് വരും അങ്ങനെ ബസ്സേ ഉള്ളു അങ്ങനൊക്കെ
ഓ ഓ ഇന്ന് തൊട്ട് കെ എസ് ർ ടീ സി ഫ്രീയല്ലേ ഗേൾസിന്
ആ ഇന്ന് മുതല് അപ്പൊ എന്നോട് എന്റെ മോൻ ചോദിക്ക്ണ്ട് അപ്പൊ എന്നെ കൊണ്ട്പോകത്തില്ലേ ന്ന് ചോദിക്ക്ണ്ട് ഞാൻ പറഞ്ഞുനിന്നെകയറ്റടാ ഞാൻ പകതി ടിക്കറ്റ് എടുത്തോളാന്ന് പറഞ്ഞു
ഇപ്പണ്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ ഇത്
സ്റ്റാർട്ടിങ്ങാ ഉം ഉം ഇപ്പ എല്ലാരും അവിടെ പോണം ഇവിടെ പോണംന്ന് പറഞ്ഞോണ്ടല്ലേ
ആ ഇന്നലെ ഞാനാ ഞാൻ പുറത്തിരുന്ന അപ്പം ഒരു ചേച്ചിയുണ്ട് അപ്പം പി എസ് സിക്ക് പോകേണ്ടരിക്കപുള്ളിക്കാരി അപ്പുറ ത്തെ അപ്പം പുള്ളിക്കാരി കൂട്ടുകാരും കൂടി പെ ബൈക്കിൽ അല്ല സ്കൂട്ടിയിൽ ഷെയറിട്ടാണ് പൊക്കോണ്ടിരിക്ക ഇന്നലെ പറയാഞ്ഞെ ഇവിടുന്ന് നടന്ന് ചെന്നിട്ട് അവിട്ന്നങ്ങോട്ട്‌ ബസിന് സിൽ പോയാൽ മതിയല്ലോ
ആ ആ
പത്തമ്പത് രൂപ പെട്രോൾഅടിച്ചല്ലേ പൊക്കോ
ആ ഇപ്പം ബസില് പോണാ ഫ്രീയായി
ആ സത്യായിട്ടും ആ ഇപ് പ്പാ പുള്ച് ഏച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ല ഏ പൊറത്താണ് അപ്പൊ ചേച്ചി രണ്ട് പെൺമ ക്കളുവാ മൊത്തത്തി ഫാ
ആ
ഇനി മോൻ നിപ്പവരുവൈകുന്നേരആവ്വോ ഹലോ ഹലോ
ഹലോ ഉച്ചക്കത്തേക്കിനി റെഡിയാക്കണോ
ഉച്ചക്കത് തേക്ക്ഉം കറീക്കെ ഇരുപ്
ചോ കാർണം ഇന്നൊന്ന് ഹോസ്പിറ്റ്ല് പോണം ഒരുചെക്കപ്പൊണ്ട്
ആ
തെക്കും അപ്പം ചോറ് വെക്കണം
ആ കയ്യിലെ ബാൻഡേജൊക്കെ അഴിച്ചോ
ആ അല്ലേടാ ഇത് അതൊക്കെ മാറിയാരുന്നുപ്പൊരു വർഷാആവുന്നല്ലോ
ആ ആ ആ ശരിയാ
ഉം അത് മാറി അന്നലും പ് ഞങ്ങരണ്ടേരും അല്ലേ ഒള്ളൂ അപ്പൊ ഫുഡൊക്കെ
ഉം ആ അ രാവിലെ പോകും
ആഹ്സ്സ് രാവിലെ പോം ഏ ഓട്ടോ ഓട്ടിക്കുവാ
ആ ചേട്ടായിക്ക് ഓട്ടോ ഒണ്ട് രണ്ട് ഗുഡ്സും ഒണ്ട് മറ്റേ പാസഞ്ചറും ഒണ്ട് ഇങ്ങനെ എന്തൊക്കെ കഴിഞ്ഞു വന്നിട്ട് അങ്നെ ഓട്ടോ പോവുംും
ആണോ
ആ
അപ്പൊ ചേട്ടാൻ രാവിലെ അപ്പൊ എപ്പ പോവും
എ നാ എട്ടര എട്ടു മണി ആയപ്പൊ ചേട്ടായി പോയി ഇനി ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പഴത്തേക്കും വരും അത് കഴിഞ്ഞിട്ടിനി ഇവിടെ ഇങ്ങനും ആൾക്കാർ ഓട്ടം വിളിക്കുകയാണെങ്കിൽ ഓട്ടത്തിന് പോവും അങ്ങനെ അവിടെ ടൗണിൽ പോയി കെടന്നൊന്നും ഓടത്തില്ല ഇവിടന്ന് ഇങ്ങനെ ആൾക്കാർ വിളിക്കും ടൗണിലേ ക്ക്പോംവണ്ടി അങ്ങനെ കൊറവുള്ളതു കൊണ്ട് ആൾക്കാരിങ്ങനെ വിളിക്കും
ഓ മൊബൈലോട്ട ആണല്ലേ ഓടന്ന് ഇവിടെ ചേട്ടന് ഗൾഫിലായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ ആഹ് ഇങ്ങ് വന്നതാ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നി നിക്കാം കുറച്ചായപ്പോഴത്തേക്കും പിന്നെ ഒരു ഓട്ടോ ഒക്കെ എടുത്തു ഇപ്പം മൊബൈലോട്ടം സ്റ്റാൻ്ഓട്ടം - ഒണ്ട്
ആഹ് ഞങ്ങള് ഓട്ടോറിക്ഷ ഇട്ത്തിട്ട് ഒരു മാസം സാവുന്നേ ഒള്ളൂ വേ പണ്ട് ഉണ്ടായിരുന്നു ഓട്ടോർഷ ചീപ്പ ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടായി വാങ്ങും കൊടുക്കും വാങ്ങ - ങ് കൊടുക്ക അങ്ങനെ കൊടുത്ത് പിന്നെയും വാങ്ങിട്ടുണ്ട്
ആ ഡ്രൈവ് ചെയ്‌യുവോടാ
ആ ഡ്രൈവ് ചെയ്യും എല്ലാ വണ്ടിയോടും ഹെവി ലൈസൻസ് എല്ലാ ലൈസൻസും ഒണ്ട് ഇല്ല ഞാൻ ചെയ്യത്തില്ല അയ്യോ പേടിയാ ചേട്ടാ അതിന്നാത്ത് ഡ്രൈവിങ്ങ് പഠി - ചേട്ടായി ഭീഷണിപ്പെടുത്തും എനിക്ക്‌ പേടിയാ അത് കൊണ്ട്
ആ മിക്ക ബോയ്സും അങ്ങനെ തന്നെയാണ് അ കെടന്ന് ചാടും ഞാൻ എന്നെയും ചേട്ടനെയും ആക്റ്റീവാ പഠിപ്പിക്കാൻ
ചേച്ചീനെ ഇങ്ങനെ വഴക്ക് പറയ്യേ അടിക്കൊക്കെ കാണുമ്പോൾ എനിക്ക്‌ പേടിയാ ഞാൻ പറഞ് എനിക്ക് പഠിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ്
എന്നെ പഠിപ്പിക്കാൻ കൊണ്ട് പോയപ്പോൾ ഞാൻ ചോദിച്ച് - ഈ ലോകത്തുള്ള ഭാര്യമാര് വര- മാത്രമേ ഭർത്താക്കൻമ്മാര് ഇങ്ങനെ - ചാടത്തോള്വും
ആഹ് മറ്റുള്ളവരോടൊക്കെ എത്ര കാര്യയിട്ടാ പറയുന്ന നമ്മുക്ക് മാത്രം മ്മ്
ചെറുതാട്ടു എടുത്ത് തൊടങ്ങി
ആഹ് ആഹ്
ആഹ് ശരിടാ ഞൻ ന്ന പിന്നെ വിളിക്കാമേ